നിങ്ങളെടുത്ത് പോത്ത്ണ്ടോ
പിന്നെ പോത്തൊക്കെ ഇണ്ടേ പറയ് ങ്ങക്ക് എത്ര വേണ്ടു എത്ര കിലോനാ വേണ്ടു നിങ്ങള് പേരെന്താ കണൊക്കെ പറയ്
നമ്മുക്കൊര് ര കിന്റല് വെണോര് ഒരു കിന്റല്
അ ആഹ് അ നൂറ് ആഹ് നൂറ് കനം വെണെല്ലേ ആഹ് ആഹ് അപ്പ അയിനൻസരിച്ച് നോക്കുമ്പോ എങ്ങനെ എത്രല്ലേ വെല പൈസ പൈസ എത്രല്ലേ
പൈസ ഇങ്ങള് പറയ് അയിനൻസരിച്ച് ഒപ്പിച്ചാമ്മക്ക്
ഇങ്ങക്ക് എത്ര കനാ വേണ്ടത് നൂറ് കനാണോ ഏഹ് തൂക്കം നൂറ് തൂക്കാണോ അതോ ഇരുന്നൂറ് തൂക്കാണോ ആഹ് നൂറ് തൂക്കം നിങ്ങക്ക് എന്തിനാണ്
അമ്മക്ക് ഇവിടെ ചെറിയൊര് അറവിന്
അറൂവിന് ആഹ്
ആഹ്
ഇങ്ങളെ ആൾക്കാര് അനുസരിച്ച എത്ര തൂക്കമാണ്ടത് പറയാ ഇപ്പൊ ഇത് ഓ നൂറ് തൂക്കല്ല ഉണ്ട് നൂറ്റിമ്പത് തൂക്കം ഒരു ഇരുന്നൂറ് തൂക്കം വരെ നമുക്ക് ല്ലത് ഉണ്ട് ഏഹ് അപ്പ നിങ്ങക്ക് എന്തിനാണ് നിങ്ങക്ക് എന്താ കുട്ടിയുടെ അറുവാണോ മുടി കളയീച്ചിലൊക്കെ മ്മള് അറുക്ക്-
അതെ അതെ മുടി കളിച്ചിലിന്റെ അറുവാണ്
അയിനാ അപ്പൊ അയിന് ആ അയിനൊക്കെ ഏണങ്കിൽ ഉണ്ട് നി എത്ര വേരെ ങ്ങള് നിങ്ങള് വിചാരിക്കുന്നത് എത്ര റുപ്യ ആണ്
നമ്മളടുത്ത്പ്പോ ഒര് അയിമ്പത്തി നാല്
അയ്മ്പത്തിനാല് ആ അയ്മ്പത്തി നാല്ന്ന് പറ്റൂലത് അതിന് മേലേക്ക് പോവോ അമ്പത് നാല് നിങ്ങക്ക് എവിടെയും കിട്ടൂല അയ്ന് എൺമ്പതിനായിരം റുപ്പേക്കൊന്നും ഒരു നൂറ് കിലോ തൂക്കല്ലോ ഇര്നൂറ്റി അമ്പത് തൂക്കല്ലോ ഒന്നും കിട്ടൂല
അതന്നെ അപ്പൊ നിങ്ങള് പറയ് എത്രന്ന്
അയില് പത്രേ ചോയ്ച്ചാൽ അറുപത്തഞ്ച് എ അറുപ- സഞ്ചൈവ് അയ്ന്റെ ഉള്ളില് എത്രി പറയാം കര്ത
ആഹ് ആത് ഓക്കെ
ആഹ് അങ്ങനെ തിനല്ല ചെലവുണ്ടേ ങ്ങൾ കര്ത്ണ മാതിരിന്നല്ലേ ഇതിന് തീറ്റക്കും ചികിത്സയും
പിന്നെ ങ്ങളടുത്ത് അറവിന്റെ ആൾക്കാരുണ്ടോ
അറവിന്റെ ആൾക്കാരുണ്ട് അറിവിന്റെ ആൾക്കാർക്കപ്പോ അപ്പൊ ഒരു എഴുവഹ് അറുപത്തിഞ്ചിന് എടുക്കാണെങ്കി എഴുവഹ്ർപ്യ കാരണം അഞ്ചുർപ്യ ഓൽക്കന്നെ വേണം
ആഹ് ഓല് എത്ര ആൾണ്ടാവ
ഓല് ഒന്നോ രണ്ടോ ആൾക്കാരോ ണ്ടാവും അപ്പൊ ഓൽക്ക് പോവാർഞ്ഞാല് എന്താ അറുത്ത് നി കീസ് ആക്കി എത്ര കീസാ വാണ്ടേച്ച അത്ര കീസ് ആക്കി ഓരോന്നിനും എത്ര കിലോമാേണെങ്കി ഇത്ര ഒക്കെ ഒക്കെ റെഡി ആക്കി തരും നിങ്ങൾ കൊണ്ടയ് കൊടു
ആഹ് ആഹ് ഇത് എത്ര സമയം പിടിക്കും ഇത് അറ്ക്കലും
ഇങ്ങക്ക് എപ്പഴൊക്കെ ഇങ്ങക്ക് ഇങ്ങക്ക് എപ്പഴൊക്കേണ് മാണന്ന് പറയ്ണെ അപ്പളെ ഐൻ്റെ മുന്നെ ത്തിനാ അയ്നസരിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ ഉം ആഹ് ഒരാഴ്ച ആഹ് ഇങ്ങള എപ്പഴാച്ചാ വന്നൂളീം കുഴപ്പല്ല കാരണം ഇവിടെ ഒക്കെ റെഡിയാണ്
രാവിലെ
ആ ആറണിക്ക് ശേഷം ഇവിടെ എത്തിയ അപ്പൊ ഒരു എ ട്ടര ഒമ്പണിന്റെ ഉള്ളിൽ കയ്യും
ആഹ് പകുതി മതി
ല്ലേ ആഹ് അപ്പോത്തിനും ഞല്ല കുട്ടിന്റെ മുടിയ്ൾച്ചിലൊക്കെ കഴിഞ്ഞ് ഏഹ് വെടോ ഓല് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ
ആഹ് അതെ അതെ
ആഹ് പിന്നെ ങ്ങക്ക് വേറെന്തലും വേണോ കാരണം ഞങ്ങളിഞ്ഞി ഞങ്ങളിപ്പോ ഈ സാനങ്ങക്കെ വിദേശത്തു നിന്ന് ഇറക്കാണ് അപ്പങക്ക് ഇനി വേറെ എല്ലാ ആവശ്യണ്ടെങ്കി എന്താ ഇനി ആടാ ആടാണെങ്കി ആടുണ്ട് മാടാണെങ്കി മാട്ണ്ട് ഒട്ടകാണെങ്കി ഒട്ടകണ്ട്
ന്നാ ആട് യമ്മക്ക് ഈ മുട്യാൾച്ചിലയ്ഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കൂലേ
ആഹ് ഭക്ഷണത്തിന് ആട് ആട് മന്തിയാക്ക ഏഹ് ഹലോ ആടുമന്തി യാക്കാണോ കേക്കുന്നില്ലേ